ആഹ ആഹ്
ഉം വേറെ പിന്നെ എന്താ
പിന്നെന്താ ഞാനേ മറ്റേ അവിടുന്ന് സ്കൂട്ടി കൊടന്നിട്ടുണ്ട ഹസ്ബൻഡിന്റെ വീട്ടന്റെ ഹസ്ബൻഡിന്റെ സ്കൂട്ടിയാണ്
അതും മറ്റേ ഡോക്ടറെ കാണിക്കാൻ പോയപ്പോ തോഓടന്നേ കാര
അല്ല ഡോക്ടറെ കടിക്കാൻ പോകുമ്പ കൊടന്നതല്ല അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡീട് വന്നിണ്ടായിർന്ന അപ്പൊ ആ് അപ്പൊ ഇവിടെ അടുത്താ പണി ഉണ്ടായിർന്നത അപ്പൊ ഞാന് എനിക്ക് അമ്മനെ കൂട്ടിയിട്ട് ബാങ്ക് പോകേണ്ട വന്നു അപ്പൊ ഞാന് ആ എന്താല ഓടിക്കറിയണല്ല ഇപ്പപ്പോ എന്താല വലിയ കുഴപ്പമില്ലല്ലോ മച്ചക്കെ വന്ന് കഴിഞ്ഞതല്ലേ അപ്പൊ ഞാന് ഹസ്ബറിോട്ടുത്ത പണി അപ്പോ അവടെ അടുന്ന് പോയിട്ട് സ്കൂട്ടി തിരിവച്ചപ്പോ അവരിങ്ങനെ തന്നു അവരുടെ ഫ്രണ്ടിന്റെ കൂടെ പോയി അവിടെ വേറെ ബൈക്ക് ഇണ്ട് അവർക്ക് അപ്പൊ പിന്നെ ഇത് ഇവിടെ വെച്ചു ഇതാണെങ്കിൽ കൊറച്ച് പഴക്കമുള്ളതാണ അപ്പ അത് കിക്കർ അടിച്ചിട്ട് വേണം സ്റ്റാർട്ട ആാക്കാാന് അല്ലാട സ്റ്റാർട്ട ആാവും ര രാവിലെ മാത്രം കിക്കർടിക്കണം ഞാ അതെ രാവിലെ മാത്രേ തണുത്തിരിക്കുക കാരണംന്നണ്ട് സ്റ്റാട്ട്ാവില്ല കിക്കറ അടിച്ച് കഴിഞ്ഞൽ ആ ഒരു രാവിലത്തെ മാത്രേള്ളൂ പിന്ന നമുക്ക് വേറെങ്ങട് പോണെങ്കും സാധാരണ പോലെ സ്റ്റാട്ട് ആിയൽ മതി
ആ ശെ
അപ്പൊ ഞാന് ഞാൻ ഇന്ന ഇപ്പ ഇങ്ങനെ സ്റ്റാർട്ട ആാക്കി രാവിലെ പോയിട്ടേ പിന്നെ എന്തേലും അത്യാവശ്യത്തിന് പോണച്ചങ്ങ് പോവും അങ്ങനെയൊക്കെ അപ്പപ്പൊ ഞാന് അത് മ അനഞ്ഞ കഴിഞ്ഞാ അങ്ങനെ സ്ാർട്ട് ആവാത്തത് ഇപ്പ ഞാനൊരു ഈ ഇതിന്റെ കവർ ഓർഡർ ചെയ്തിട്ടുണ്ട് സ്കൂട്ടിയുടെ കവറ് പക്ഷെ വന്നിട്ടില്ലേ അപ്പൊ ഞാൻീ ഫ്ലെക്സിന്റെ ഇത് വെച്ചറക്ക അപ്പൊ അത് ഇവിടന്ന് നോക്കുമ്പോ എന്തോ പോലെ തോന്നാണ് എന്തായിരിക്കും വിചാരിച്ചു ഞാൻ പെട്ടെന്നേ ഇന്നലെ കൊണ്ട പെട്ട അപ്പൊ പെട്ടെന്ന് എന്തപ്പപ്പോ അത് ഇങ്ങനെ ഇരിക്കുന്നു വിചാരിു
ഉം പിന്നെ അതല്ലാ അടിച്ചു കരൽ കഴിഞ്ഞാ എന്റെ പത്തിരിപ്പണി കഞ്ഞു അടുത്ത വണം ചോറിന് വെള്ളംൊക്ക ആഹ കറി കടുണ്ട് കറ മഞ്ഞി തേങ്ങ വറത്തച്ച് കണ്ട പറഞ്ഞു
ആഹ എന്താ ബീഫോ ആഹ തേങ്ങ അരച്ചിട്ട ബീഫ്ൊക്കെയാ
ആ അത് ഇങ്ങനെ പത്തിരിക്കൊക്കെ ഉണ്ടാക്കുമ്പോ അങ്ങനെ ചെയ്യാ
ആ ആ
നമ്മള് ചോർക്കൊക്കെ ബീഫ് ഉണ്ടാക്കുമ്പോ അങ്ങനെ ചെയ്യല്. അപ്പൊ വരട്ടീക്കാണ്ട് അങ്ങനെ ഉണ്ടാക്കും പത്തിരി കറിയൊക്കെ വെക്കുമ്പോളെക്കെ കൂടുതലും
ആ അനിയത്തി എന്താ ചെയ്യണത്?
അനി എ ഏ അനിയന്റെ വൈഫോ?
ആ
ഒന്നുല്ല്യ ഞങ്ങള് വീട്ടിത്തന്നെയാണ് പ്രത്യേയിച്ച് ചെയ്യുന്നൊന്നുല്ല്യ. പിന്നെ എന്റെ വീട്ടില് ഞാനും എൻ്റെ താത്തി രണ്ടുട്ട്യാളെന്നെയാള്ളൂ നിങ്ങളെമാതിരി പക്ഷേ ഞങ്ങൾ രണ്ടും പെൺകുട്ടികളാണവ
ആഹ് ആഹ് അതെ.
നിങ്ങളവിടെ രണ്ട് ആളല്ലേ? ന്നേ ഏട്ടൻ ഞങ്ങൾ പിന്നെ രണ്ട് പെൺകുട്ടികളാണാന്ന് മാത്രം. രണ്ടാളെ തത്തയറിഞ്ഞയിഷ്ടത്തിഅന്നരിതും ആ കൊഴപ്പല്യാ.
അതെ പൂവാറുണ്ടോ? അതെ അല്ലെ ഞങ്ങടെ അവിടൊക്കെ പണ്ടെ ഈ വേറഗിനെക്കെ കാട്ടിൽക്കാ പോയിടന്നതെ അങ്ങനെ പോവാറ
ഇല്ല ഇല്ല ഇല്ല ഞമ്മക്ക് പിന്നെ ഇഷ്ടംപലെ സ്ഥലങ്ങൾ ഇണ്ടായതുകൊണ്ട്. അയിനൊന്നുള്ള പ്രശ്നയില്ല പക്ഷെ ഇ ഓലൊക്കെ കൊടുന്നുങ്ങാണ്ട് വെട്ടീടണ്ട പ്രശ്നം മാത്ര നമുക്കുണ്ടാവുള്ളൂ ആ പണി മാത്ര ആ ആ ആ ഇണ്ടാവും മ്
ഇട്ക്കാറുണ്ടോ അങ്ങനെ വെറകൊക്കെ?
ആ അത് ഞമ്മള് എടുത്തോണ്ട്ന്നില്ലെങ്കില് അടുത്തുള്ളൊലൊക്കെ ഇങ്ങനെ കൊട് കൊണ്ടോകു
അതെ ആ അല്ല ഇവിടെ അടുത്തൊരു വലിയൊരു തോട്ടണ്ടേ തെങ്ങിന്റെ തോട്ടം അപ്പൊ അവര് കെറെ കൂടുതൽ കഴപ്പി ഞ്ഞ്ഞ്ഞാൽ ഇങ്ങനെ കൊടുക്കും ആൾക്കാരിക്ക് വിൽക്കാൻവേണ്ടി കൊടുക്കും തണ്ടും പട്ടക്കെയായിട്ട് അങ്ങനെ കൊടുക്കും പൈസ ആ പൈസ കൊടുക്കണ്ടി വരും. അയിന് അത്രൊന്നുല്ല ഒരു പട്ടയ്ക്ക് രണ്ട് രൂപയേ അങ്ങനെക്കെ ഓ ഇപ്പം പത്തുരൂപക്കായി തോന്ന്ണ് ട്ടോ ആദ്യക്കെ ഇപ്പ അങ്ങനെ വാങ്ങാറില്ല പണ്ടൊക്കെങ്ങനെ വാങ്ങിയാർന്നു. രണ്ടു രൂപ ഒരു തണ്ടിനോ അങ്ങനെ എന്താ കേട്ടെ
ഉം
രണ്ട് രൂപക്ക്, എന്താണ് ആണ്ട് പാട്ടെക്കെണ്ടാവൂലേ?
ആഹ ഹ് നങ്ങവിടുണ്ടത് അതാ ഞാൻചോയിച്ചത് അഞ്ച്മണി ആയാ പാട്ട് തൊടങ്ങറുണ്ട് എന്നും ഇവടന്ന് കേക്കലി
ഇവിടെവെയ്ക്കു ആറ് മണിക്കാവുമ്പോത്തിനും ഓഫാക്കും.
ഓഫാകും രാവിലെ ഉണ്ടാവും അതന്നെ അതാ ഞാൻ ചോദിച്ചത് ഹം ഇമ്പലന്താണ്
പിന്നെ തൊട്ടടുത്താണോ അമ്പല് ഏതാനും നല്ലോണം കേക്കോ ചെയ്യും.
ഞങ്ങക്ക് തൊട്ടടുത്ത്ന്നറിഞ്ഞാ അത്ര തൊട്ടടുത്ത പക്ഷെ ഞങ്ങളൊരു മേൽ ആയത് കൊണ്ട് അടി അതൊരു പാടത്ത് ആ അങ്ങനെ ആകുമ്പോ തന്നെ നട്ന്ന് പോവാനുള്ള ദൂരം കൊറ്ച്ച് ഒര് അര കിലോമീറ്റർ അത്രയും ഉണ്ടാവൂല. അങ്ങനെ അ വലിയൊരു അമ്പൽക്കുളക്കെയുള്ളൊരു നല്ല വലുപ്പമുള്ള അമ്പൽ കൊളക്കയുള്ള അമ്പല
ആതെ
ആ
അമ്പൽക്കുളം നല്ല വത്സ കൊറച്ച് ബാഗയ അ അങ്ങനത്തെ വല്ല്യ പരിപാടികളൊന്നും ഇണ്ടാല്ല ന്നാലും ഇണ്ടാണ്ട് ചെറിയെ ഞമ്മക്ക് വലിയ അറിവൊന്നും അവിടുത്തെ അങ്ങനെ അറിവൊന്നും ഇല്ലാത്തത് കൊണ്ട് അയ്നെ പറ്റി ങ്ങനെ ന്റെം ഏ എന്താ പറയാ മ മക്കള സ്കൂൾക്കോവലയിക്കൂടേണ് ല്ല ഞ ഞാനന്നണ്ട് വെർതെ പർയാട്ട ഇല്ല അങ്ങനത്തെ ആൾക്കാരന്ന നമ്മക്ക് നമ്മള അറിവ്ലൊന്നുല്ലട്ടോ
അതെ
ല്ല ഏ അയ്ന്റാവ്ശ്യൊന്നുല്ല പ്രാവശ്യം പറഞ്ഞപ്പന്നോടർഞ്ഞ് നമ്മള് എന്തേങ്കിലും ഇട്ട്ട്ടാര്യല്ല ആവശ്യള്ള കാര്യങ്ങള് ള്ളെ എന്തെേലൊക്കെട്ടിട്ട് കാര്യള്ളൂവറി നല്ല വെറുത വല്ല വൽച് വാ രി ഓരോന്ന്ട്ടിട്ട് ആർക്കെങ്കിലൊരുപകാരപ്പെട്ടത് ണ്ടാണെങ്കിലല്ലെപ്പയ്നൊര്
അണ്ട പറ്റേ കുക്കിങ്ങ ഒക്കെ കണ്ടിട തന്നെ അതൊക്കെ ഉപകാരപ്പെട്ടതന്നല്ലേ എത്ര വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടം
നമ്മുക്കിപ്പോ ആവ്ശ്യ കുട്ടികളി പക്കളി നോക്കാൻ തന്നെ ഉണ്ടായി അൽ നീ പ കൂടി ഒരുക്കാറുണ്ടായാല്
നല്ല മറ്റേ സാഹചര്യം വേണം ന്നാലന്നെയാണ് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളു പറ ന പോലെട്ടോ
ഇഷ്ടം പോലെ പണി നമ്മക്കന്നെ നമ്മളെ വീട്ടിലുണ്ട് അയ്ന്റെ അടീല്
ഉം പീ ചുറ്റുപ്പൊക്കെ നടത്തണെണ്ട് മറ്റേ ഏട്ടത്തിം മനിയത്തിയായിട്ടുള്ള അങ്ങനെ കൊറെേ പേരുണ്ടല്ലോ അപ്പൊ അവരക്കെ കുട്ടികളൊക്കെച്ചിട്ട്ങ്ങനെ കാടണ കാണുമ്പളേ അത് ചെയ്യൻ തോന്നും കാരണം രണ്ട് മൂന്ന് കുട്ടികളും നാലഞ്ചു കുട്ടികളൊക്കെണ്ടാവും ചിലപ്പോൾ വീട്ടില് അവരൊക്കെ വെച്ചിട്ട് ആ യു റ്റൂബൊക്കെ നടത്തിക്കണ്ടുണ്ടല്ലോ ന്നാലോയ്ക്കുമ്പളെ അല്ല അവർക്ക് അത്രയും ഏണീസ് കിട്ട്ണ്ടാവും
ഉണ്ടാവ അല്ലാതെപ്പ ആരും ആ പണിക്ക് നിക്കൂലല്ലോ
എന്താ മോണിറ്റൈസേഷനോ അങ്ങനെ എന്തൊക്കെ കൊറ സംഭവങ്ങളൊക്കെ ഇണ്ട് തോന്നുണു അത് അയ്ല് കേറിയാലോന്ന്ണ് പൈസൊക്കെ കിട്ട അങ്ങനെയൊക്കെ പറയണ കേക്കാ എന്ത മോണിറ്റൈസേഷനോ അങ്ങനെ എന്തോ അപ്ലൈ ചെയ്യൊക്കെ വേണം തോന്ന്ണ്
അഇത്ര സബ്സ്ക്രൈബയ്താല് ആയാലൊക്കല്ലേ
ആ സബ്സ്ക്രൈബേഴ്സ് ത്രണ്ടെങ്ക് പോലും എന്താ മോണിറ്റൈസേഷൻ പറഞ്ഞട്ട് എന്തോ ഒരു ഒരു ഫോമ ഒക്കെ ഫില് ചെയ്തിട്ട് യൂട്യൂബിൽരു സംഭവം ഓപ്ഷൻ ഉണ്ട് അതില് ചെയ്ത് കൊടുക്കൊക്കെ വേണംന്ന് തോന്നുന്നു അങ്ങനെ ചെയ്ത് കൊടുത്താലാണ് നമക്ക് ഏണിങ്സ് കിട്ടള്ളൂത്രേ അത് ന്നാള് ഏതോരു യൂട്യൂബർങ്ങനെ അവർക്ക് ത്രീ സബ്ക്രൈബേഴ്സ് ഒക്കെ ആട്ടണ്ടായിരുന്നു പക്ഷെ അവര് നല്ലൊരു മറ്റുള്ളോരുക്കൊരു കാര്യയിക്കോട്ടെ ഒരു ഹെ ള്ള ആയിക്കോട്ടെ വീഡ്യോന്ന് വിചാര്ച്ചിട്ട്ട്ടാർന്നാണ് പക്ഷെ അവർക്ക് ഏർണിങ്സ് കിട്ടേണ്ട കാര്യം അറിയേണ്ടായില്ല പക്ഷെ അത്രയും കല എന്താ കിട്ടാത്ത അറിയ പറഞ്ഞിങ്ങനെ അന്വേഷിച്ചപ്പോഴാണ്ങ്ങന ഒരു സംമ്പവണ്ടെന്ന് പറഞ്ഞു പക്ഷെ അങ്ങന മെസ്സേജ് ന്നട്ടൊക്കെണ്ടായി അറ്ഞ്ഞ്ണ്ടായിലന്നൊക്കെ പർഞ്ട്ട് അല്ല ലക്ഷങ്ങളു കോടികളൊക്കെ കിട്ടണ്ടേ
ഉം അ ഓരോരുത്തടെ കഴിവു
മീയന കടിച്ചുള്ള ആളുകളല്ലേ അവൊക്കൊക്കെ അത്ര കിട്ട വെിട്ട പക്ഷ അവർക്ക് അത്ങ്ങനെ കിട്ട മല്െ ടിച്ചിട്ടുള്ള ആളുകുണ്ട ഇത്ര മില്യൺ ഒക്കെ ഉള്ളവര് അപ്പൊ അവർക്കൊക്കെ അതിനേറെ ഇത്രേ ലക്ഷങ്ങളൊക്കെ കിട്ടിണ്ട് തോന്നു ഉം പക്ഷെ അവരത് അത്ര കൂടി കിട്ടണ്ടെന്ന് കാണിക്കണില്ല അവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ കൊണ്ടുവരണില്ല എന്താന്ന അറിയില്ല
വേറെ പിന്നെല്ല ിക്കണ്ട അവിക്കണ എല്ലാർക്കും അപ്പ ഓലെ ജീവിതങ്ങളും ഇങ്ങനെ എല്ലാരും അറിയില്ല എന്താണ് ഇനിയിപ്പ ആ ചെിലപ്പോ അതിന്റെ ഉള്ളിലുള്ളത് ആവൂല വീട്ടില് നടക്കണ്ടോന്നും
ആ അല്ലെ അവർക്ക് ഇത്രയും ലക്ഷങ്ങളൊക്കെ കിട്ടണം അവര് എന്ത് ചെയ്തിട്ട് എങ്ങനെ കിട്ടണെന്ന് ഞാൻളയിക്കണത് വെറുതെ കുറെേ യൂട്യൂബ് അത്രയും അതിനതിനുള്ള എഫോർട്ട ആരിക്കും എത്ര പേര് കാണുമ്പോഴക്ക ഒരിക്കല്ലേന്നെ അവർക്ക്ഈ പ്രൊോഷന ഒക്കെ്യുമോഴോ കൂടുല പൈസ കിും അരിങ്ങനെ ഓരോ ക്രെയിമിറ അതിന്റെ ഇതിന്റെ ഒക്കെ പ്രൊമോഷൻ ചെയ്യല്ലോ ആഹ
പി ഞൻ ആയി അടക്ക അങ്ങനെ ആര സബ്സ്ക്രൈബ്തിാനുള്ള പരിപടിയന്നുമല്ലേ
ആഹ അല്ലങ്ങനെ യൂട്യൂബ് ഇങ്ങെ വെക്കുമ്പോ തന്നേ ഈ സൈഡിലായിട്ട് ഒരു പ്രോഡകിന്റെ ലിങ്ക് ഒക്കെ കാണലോ പ്രോഡക്ട് ആത് ക്ക്ക് ചെയത് ക നേ മറ്റ ഫ്ലിപ്കാർട്ടിക്കോ അല്ലെങ്കിൽ ആമസോണിക്കൊക്കെ പോകും അപ്പൊ അയിന്ന് വേണമെങ്കിൽ അത് വാങ്ങിക്കി കഴിഞ്ഞ അവർക്ക് അതിന്റെ പെർസെന്റേജ് പൈസ കിട്ടുംന്ന് തോന്നണം ആ അങ്ങനെ എന്തായിട്ടാ തോന്നണതിന്റെ സംഭവം
അല്ലാ പോല ആ പണിക്ക് നിക്കൂലല്ലോ
പിന്നെ എങ്ങനെയ അല്ലേ സെർച്ച് ചെയ്യാനൊക്കെ ഉണ്ട ഇങ്ങനെ ഗൂഗിളെ സെർച്ച് ചെയ്യ അതോ
ലഘൂകന്ന ഞാട്ട പറ്റന്ന നോക്കിയിട്ടില്ല അത്വരെ
അതെ പിന്ന ഇപ്പോൊ വാട്സആപ്പിൽ തന്നെ ഒരു എ ഐ പറഞ്ഞിട്ട് സംഭവംുണ്ട് ോ അതില ഇങ്ങനെോ ഡട്ടും കാര്യങ്ങളൊക്കെ ചോ കഞ്ഞാൽ അവര് പറഞ്ഞണ്ട് അത് നമക്ക് കുട്ടികൾക്കെങ്ങന വല്ല ഡൗട്ട ഒക്കെ ചെയ്യേ കൊസ് ന മനസ്സിലാവണിൽ ചില ഫോട്ടോ എടുകണ്ടിഴ അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട്
ഇപ്പ അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പൊ ഫോട്ടോ എടുത്ത് അയച്ചാ മതി ഇപ്പൊ ടൈപ്പ് ചെയ്യൊന്നും വേണ്ട മറ്റതുങ്ങ
ആ ഞാനിങ്ങനെ പഠിപ്പിക്കണതല്ലേ അപ്പൊ ഞാനിങ്ങനെ എന്തെലുമൊക്കെ ഡൗട്ടെ ഇ വന്ന കഴിഞ്ഞാല് ഞാന് ഓൺലൈന ആയിട്ട് ട്യൂഷൻ പഠിപ്പിക്കണ്ട് എല്ലാ ക്ലാസ്സുകളും പഠിപ്പിക്കണ്ട് ട്യൂഷന ആയിട്ട് എടുക്കണ്ട്
ഉ ഉ ഉ
അതിലക്കെന്തലൊക്കെ ഡൗട്ട് എന്തേലും ഡൗട്ടക്കെ വന്നഴിഞ്ഞാൽ എക്ക് നോക്ക റഫർ ചെയുമ്പോന്തലൊക്കെ ഡൗട്ട് വന്ന കഴിഞ്ഞ അങ്ങെ വാട്സ്ആപ്പ് ല്ല ചോദിക്കാറ് എട്ടു പേരുള്ള കുട്ടികൾന്നെക്കെടു കണ്ട്
ആ എത്ര ആള നട്ടാപ്പോ
ആഹ് അതിപ്പോ ഓരോ ബാ ഇരുപത് കൂട്ടിയള് ഇരുപത അഞ്ച് കൂട്ടികള് അങ്ങനെൊക്കെ
അങ്ങനെക്ക
ആഹ ബാച്ച് ആയിട്ട ആകുമ്പോ ഒരു കുട്ടിക്ക് അഞ്ഞൂറ് രൂപ അങ്ങനെയാണ് ഫീ അടക്കേണ്ടത് നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടുള്ളൂ
ഉം
ആഹ ചില ദിവസം ചില മാസങ്ങളിൽ നമുക്ക് കുട്ട കുട്ടികൾ കുറവേ തരുള്ളൂ അത് കുട്ടികൾ ഇപ്പോ അഡ്മിഷൻ എടുക്കണേനുസരിച്ചിട്ടാണ് നമുക്ക് തരാ പതിനഞ്ച് കുട്ടികള് പത്തു ള് അങ്ങനെയൊക്കെ ചിലപ്പോൾ അങ്ങനൊക്കെ എന്നാലും നല്ലതാണട്ടോ നമ്മള് ഇങ്ങനെ ക്ലാസ് എടുത്ത് കൊടുക്കല്ലേ
ഇലീക്കുമ്പ പിന്നെ എന്തേലേ കാ ചെന്നാലെ
ആഹ ആ എന്നാ വിളിക്കണ്ടിട്ടോ
ആഹ എല്ലായി പട്ട